അപ്പ
ഓ ഉണ്ട്ണ്ട്ണ്ട്
സുഖം
ഓ സ് സുഖായിട്ട് പോണ് പരിപാടികളൊന്നും ഇല്ല ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണ ടൈംമാ
ഉം കുട്ടികളെ നോക്കിയിരിക്കയാ
ഓ ചെറുതണ്ട് ഇവിടെ അവനെ നോക്കിയിരിക്ക
ആ അച്ഛ അച്ഛാആ സ്കൂൾ ആ ഇല്ലയാ മൂത്താള്
ആ എത്താറ് ഒന് അഞ്ചര ആറ് മണീന്റെ അടുത്താവും ഓന് ബസ് വിട്ടാണ്ട് രണ്ട് ബസ് കെറണം
ഓ അത്ര ദൂരം ഉണ്ടോ ആ അപ്പൊ വരുമ്പ അഞ്ച അഞ്ചര മണിയവും
ആ അൻ അഞ്ചര അഞ്ചര ആറ് മണിന്റെ അടു താവും ബസ്സൊക്കെ കിട്ടിപ്പോരെണെങ്കില്
ഇവർക്ക് ഓ എന്താ ഞാൻ ഇച്ചിരി നേരത്തെ പറയായിരുന്നു ആ കുട്ടികൾക്ക് ഓ ഒരു അല്പ്പം പോലും സമയം അവർക്ക് കിട്ടുന്നില്ലല്ലേ ഇപ്പൊ നിങ്ങൾ സമയം കിട്ടുന്നില്ല അവർക്കയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പെ രാവിലെ അതുപോലെ രാവിലെയും പോകുന്നുണ്ടാവൂല്ലോ
ഓ ഏഴ് ആമ്പോ പോണം
ഓ കഷ്ടാണ് പിള്ളേരുടെ കാര്യം
ആ.
ഏത് ക്ലാസ്സിലാ? മറന്നു പോയി ഞാൻ. അ ആഹാ അത് നെർച്ച് പഠിക്കാനു ണ്ടാവുല്ലോ. ആ ഇവിടെ ആണെങ്കി സ്കൂൾ ടൈം എന്ത് സുഖ കുട്ടികൾക്ക് എന്ന് അറിയാവോ?
ആ ആ
രാവിലെ ഏഴ് മണിക്ക് പോയി രണ്ട് മണിവരെ ഉള്ളൂ മൂന്ന് മണിയ ആമ്പം അവര് വീടെ എത്തും.
ആ അപ്പൊ പിന്നെ കൊറെ ഫ്രീ ടൈം ഉണ്ടല്ലോ ആല്ലേ?
ഇഷ്ടം പോലെണ്ട്. അവർ അ പഠിക്കയ് ചെയ്യാ അവർക്കെന്തെങ്കിലു എക്സ്ട്രാ കരിക്കുലേറ്റ് ആക്റ്റിവിറ്റീസ് തെന്തെങ്കിലു പോണോണ്ടെങ്കി അതിനും പോവ. എടക്ക് നാട്ടിലങ്ങന പറഞ്ഞപ്പ അവ്‌ടെ ദ ഒരു പാട് പേരതിനൊപ്പോസെയ്യുന്നുണ്ടായിരുന്നു കുട്ട്യളെ നോക്കാനാരൂല്ലാ. അങ്ങനെയാ ഇങ്ങനെയാന്നൊക്ക പറഞ്ഞിട്ട്. പക്ഷെ, കുഞ്ഞുങ്ങക്കെന്തോര സമയം കിട്ടൂന്ന്
ആ. ണ്ട്
ഇത് ഇത് ഫുൾ ഡേ പോവ്വല്ലേ. ഒന്നും ചെയ്യാമ്പറ്റത്തില്ല. ഉം. എന്തായിന്നു സ്പെഷ്യൽ?
സ്പെഷലായിട്ടൊന്നു ഒന്നുണ്ടാക്കിട്ടില്ലന്ന്.
ഇ മീനൊന്നും കിട്ടീല്ലേ?
ല്ല. മീനൊന്നും കിട്ടീല്ല്യ. ന്ന് ഞങ്ങള് ടൗൺല് വരെ പോയി സാധനങ്ങളൊക്ക വാങ്ങാന് അപ്പൊ ചോറ് മാത്രാ ആക്ക്യച്ചാട് പോയതായ്നി.
ഊ ഉം. ഞങ്ങള് ഞങ്ങളിനി ഞങ്ങളിന്നല പോയി. ആ. മീനൊന്നും കിട്ടിയിട്ടില്ല. മീനൊന്നു ഇല്ല. പച്ചക്കറിയോട പച്ച
ആ പച്ചക്കറീടെ.
തയിര്ണ്ട്. പിന്നെന്താ? മെഴ് മെഴ്ക്ക്പൊരട്ടിണ്ട്.
മെഴ്ക്ക് പെരച്ചി
ഊം
അഎന്താ സാധനം?
അതെന്താണ് സാധനം? നിങ്ങൾ.... നിങ്ങൾക്കൊതെന്താ പറിയാ? തേങ്ങ ചേർക്കാണ്ട് നമ്മള് എ എന്തെങ്കിലും എണ്ണയിലുള്ളിയും പച്ചമുളകൊക്കെ ട്ട് വയറ്റി എടക്ക്ന്നേനെന്താ പറിയാ? ഏർ ചേർക്കാണ്ട്. തേങ്ങ ചേർക്കില്ല.
ആ.
ആ. അയിനെന്താ പറിയാ? ആ ഉള്ളിയും സവാളയ്ട്ടിട്ട് പ ച്ചമുളകു ഇട്ട് കട്ക് വറുത്തതിനകത്തിട്ട് വഴറ്റി എടുക്കും.
തക്കാളിട്വോ?
ഇല്ലയില്ല.
ഊം. അ ഞങ്ങളൂ ഉള്ളി വാ
ഹ് ഹ ഹ ഹ ഹ ഇപ്പം ഞാ ചെയ്തതറിയോ, ആ ഉ ഉരുള കെടന്ന സവാളയ് കൂടി എട്ത്തിട്ട് പച്ചമുളക് സേർത്ത് കട്ക് വർത്ത് അതിലിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു.
അ ആ.
അതുപോലെ അത്പ്പൊ ഏ വഴുതിനങ്ങയ് വഴുതനങ്ങ അത് പോലെ തന്നെ ചെയ്തു. പക്ഷെ, വഴുതിനങ്ങ എന്റെ മകങ്കഴി യ്ക്കത്തില്ല. അത് കാരണം അവനുഴ് ഉര്ളക്കെഴങ്ങെട്‌ത്ത്ട്ട് അവനു ര്‌ളക്കെഴങ്ങങ്ങനെ ചെയ്തു. വഴുതനങ്ങെ. ഇതേക്കെ ചെയ്തു വഴുതനയിൽ പിന്നെ പച്ചമുളക് ഇടത്തില്ല ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി അങ്ങ് ഇടും
അ ആ വഴുതനങ്ങ ഉം വെടെ ഞങ് കാർക്കുഷ്ടല്ല.
ആ എനിക്കിഷ്ടാ.
അത് കൊഴുപ്പല്ലേ?
എനിക്ക് ഭയങ്കര ഇഷ്ടവാണ്.
വലുത് കിട്ടില്ലേ നിങ്ങൾ വഴുങ്ങയുടെ വലുത് കിട്ടത്തില്ലേ മറ്റേ പർപ്പിൾ കളറിലെ അതിനെന്താ പറയാ
ആ പച്ച കളർള്ളതോ?
അല്ല പർപ്പിൾ കളർ പർപ്പിൾ.
ചോത്തെ
ആ ഇച്ചിര് വലുപ്പം ഉള്ളതില്ലേ ഉണ്ട ഉണ്ടായിട്ട്.
ആ ആ ആ.
അതിങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ടേ അത് അത് ഫ്രൈ ചെയ്യും. എന്തൊരു ടേസ്റ്റാന്ന്റിയോ ഉം എന്റെ ഫേവററ്റ് അതൊക്കെ.
ആ.
വെണ്ടയ്ക്ക വഴുതനങ്ങ പച്ചക്കറി എല്ലാം ഇഷ്ടമാണ്.
ഉം ഇമ്മടെ പച്ചക്കറി ഇവലക്കും ഒന്നും ഇഷ്ടവല്ലാ ഞാൻ കൊറച്ചുണ്ടാക്കൂ. അ ഞാൻ കൊറച്ചു കൂട്ടും ബാക്കി കൊണ്ടെ കളയ അങ്ങനെ.
പിള്ളേർക്ക് ഇഷ്ടല്ലല്ലേ അവർക്ക് മീനും ചിക്കനൊക്കെ മതി.
ആ അതെ മീനും അത്ര കൂട്ട. ക്കൂല ചിക്കനും ബീഫും.
ആഹാ മീനല്ലേ ഏറ്റവും നല്ലത്.
ഉം പറഞ്ഞിട്ട് കര്യാല്ല ഓല് തിന്നൂലേ ഞാൻ ഞാനോം ഉമ്മേ മാ- ത്രം മീൻ കൂട്ടും
ഏറ്റവും കുട്ടികൾ പ്രത്യേകിച്ച് എന്താ പറയാ ശരിക്കും മീനിന്റെ പീസല്ല കഴിക്കേണ്ടത് അതിന്റെ തലയാ കഴിക്കേണ്ടതെന്നാ പറയുന്നത്.
ആ അതെ.
അതും മത്തി ആ മത്തി അയല. നത്തോലി പക്ഷെ അത് ഈ കുട്ടികൾ ഒട്ടും കഴിക്ക
ഇല്ലല്ല. ആ പിന്നെ ആ ബെത്തല് തിന്നും ബെത്തല് ചെറിയ നത്തോലി ആന്ന് അതല്ലേ അത്. അ അത് നല്ലോ പൊരിച്ചാല് ആ നല്ലോ പൊരിച്ചെടുത്താല്. നല്ലോ നെരിക്കണം നെരിയണം അങ്ങനെ തിന്നും.
ആ അതെല്ലാ കു-
ആ മറ്റോ മത്തി അതൊന്നും തിന്നൂല.
അതില് നിറച്ച മുള്ളിൽ.
ഉം ഉം ഉം പേടിയ ഇത് നല്ലോ എടു ചച്ചാ പിന്നെ മുള്ളൊന്നും കളിയാലല്ലോ അത് ചവച്ചാതില്ലല്?
ആ ഇത് കൊഴപ്പമില്ലല്ലോ പക്ഷെ മത്തി കുറച്ച് പ്രശ്നം ആണ്.
ആ അതെ.
നന്നായിട്ട് മൊരിച്ചെടുത്താ വലിയ കൊഴപ്പം ഇല്ലാ.
ആ അതെ.
പക്ഷെ പിള്ളേർക്ക് പേടി കൊടുക്കാൻ പേ നമുക്കു പേടിയാ.
ഉം ഉം.
എന്തേലും കേറി കൊള്ളുവാണെങ്കിൽ പിന്നെ അത് മതി
ആ അതെ സ് ഞാൻ ഇതേപോലെ ഇങ്ങനെ. മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ൻ അയ്ല ഇന്നലെ അയ്ല മീൻ ഉണ്ടാക്കിന്ന് അയ്ല കറി വെച്ച് അയ്ല പൊരിച്ചും ചെയ്ത്. എന്നിട്ട് പിന്നെ ഈ നാടന് മോര് ഉണ്ടല്ലോ നമ്മളെ. ആഹ അത്. പിന്നെ വാങ്ങിനീ ഒരു കുപ്പിക്ക് നാല്പ്പത് രൂപ ഒരു ലിറ്ററിന് ഇവിടെ എടു- ത്ത വീട്ടിൽ കൊടുക്കലുണ്ട് അപ്പൊ അവിടുന്ന് കൊണ്ടാര നല്ല. ടേസ്റ്റ്ണ്ട് പുളിയൊക്കെണ്ട് അയ്ക്ക് കുറച്ച്. ഇഞ്ചിംകരിവേപ്പിലിം പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചതുക്കിയിട്ടാണ്ട്. ഉപ്പുഇട്ടാണ്ട് അതുംണ്ടാക്കിക്കും കുടിക്കല്ല ഈ മീൻകറി ഒഴിക്ക ഈ മോര് ഒഴിക്ക്ണ ചോർക്ക് ഒഴിക്കുക. ക.
പച്ച മോരാണോ ഞങ്ങളെ നാട്ടിൽ അങ്ങനെ അല്ലെ പച്ചം. ആഹ് മനസിലായി ചിലര് പറയും പ പച്ചാ മോരും മീൻകറിയും കൂട്ടാൻ പാടില്ലന്ന് ഇല്ലേ?
അ ഞാൻ കേട്ടിട്ടില്ല.
ആഹ അങ്ങനെ പറ
ഉണ്ടോ.
അയ്യോ അത് ഭയങ്കര ഫേയ്മസ് ആണ് ഒരുപാട് പേര് പറയും. പച്ചാ തൈ തൈ. തൈരും പച്ച മോര് ഒക്കെ പേ പേ മീൻകറിയുടെ കൂടെ കഴിക്കാൻ പാടില്ലന്ന്.
ഏ ഞങ്ങള് അത് കൊ യിച്ച് കഴിക്കല എന്തോര് ടേസ്റ്റാ.
ആ പക്ഷെ എനിക്ക് അങ്ങനെ പച്ചമോരല്ല ഇഷ്ടല്ല. മീൻകറിയുടെ കൂടെ ഞങ്ങള് മോര് കാച്ചും. നിറച്ച് ആഹ. വെളുത്തുള്ളിയും ഇഞ്ച് ഇഞ്ചി പച്ചമുളക് ഒക്കെ വഴറ്റിട്ട് ആ അതന്നെ.
ആഹ നല്ല ജീരകം അരച്ച്.
ആഹ അരക്കൊന്നുല്ല തേങ്ങയൊന്നും ചേർക്കത്തില്ല.
അല്ലാതെങ്ങനെ?
അത് ഉം കടുക് വറുത്തിട്ട് പച്ചമുളകും ഇ ഞ്ചിയുംവെളുത്തുള്ളിയും നിറച്ച് അരിഞ്ഞ്ചേർക്കും കരിവേപ്പിലക്ക ഇ ട്ട്കടുക് വെറുത്തിട്ട് ഇതിട്ട് വഴറ്റിയിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഒര്അല്പ്പം പച്ച ഉം മുളക് പൊടി ഇട്ടിട്ട് ഈ മോര്. ഏ പിരിഞ്ഞു പോകാണ്ട് ആ ചൂട് തീഒക്കെ കുറച്ച് വെച്ചിട്ട് ഈ തൈര് നമ്മൾ. നന്നായിട്ട് അടിച്ചെടുത്ത് മോരതിലേക്ക് ചേർത്ത്. പ്പ് ഉപ്പ് ഇട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും.
ആഹ ആഹ.
എണ്ടാ ആ അതാണ് മോര് കാച്ചിയത്.
ഏ ഇവിടെ വേറെ ചേക്കാ കാച്ചല്.
അതെന്താണ്?
ഇവിടെ നമ്മള് എന്നാൽ എന്താ വെളുത്തുള്ളി ഇതേപോലെ. കൊറച്ച് വെള്ളം എടുത്താണ്ട് അതില് മഞ്ഞപ്പൊടി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടാകാണ്ട്. അപ അടുപ്പത്ത് വെച്ചി ട്ട് പിന്നെ ഇതേപോലെ തേങ്ങ.
തേങ്ങോ.
ചെരകി നല്ല ജീരകം ഇട്ടാ ണ്ട്. അരക്ക അരച്ചിട്ട്ഇതീക്ക് ഒയ്ക്ക. ഈ തിളപ്പിച്ച മഞ്ഞപ്പൊടി വെളത്തിക്ക് ഒഴിച്ചിട്ട് നല്ലോ പു ളി പീഞ്ഞ്ട്ട് പാരാ. ട്ട് കരുവെപില ഇടാ. ഓ പുളി പുളി അങ്ങനെയാ ഉണ്ടാക്ക ഇനി അഥവാ അതി ലൂസ് ഉണ്ടെങ്കിൽ കൊറച്ച് റച്ച് നമ്മള് അരിപ്പൊടി ഇല്ലേ പത്തിരിക്ക് പൊടിച്ചന് അരിപ്പൊടി അത് കൊറച്ച് കൽകിയെണ്ട് അത് പോരും നല്ല ടേസ്റ്റ് അങ്ങനെ ഉം നല്ല മോരിന്റെ മോരിന്റെ അതേ പുളിയാ
ആ ഞങ്ങള് ഒന്നെങ്കി മോര് കാച്ചും ഇങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഒഴി ഒഴിച്ച് കൂട്ടന്നൊന്നു തേങ്ങരച്ച് ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കും അതെങ്ങനെയാന്ന് അറിയാവോ അത് ഇതുപോലെയാ നിങ്ങൾ തേങ്ങയും ജീരകയും മഞ്ഞൾപ്പൊടിയും കൂടി അരയ്ക്കും
ഉം ഉം
ഓ എന്നിട്ട് നമ്മള് അതില് എ കഷ്ണത്തിന് ചേമ്പിടാം ചേമ്പ് വേവിക്കാം അല്ലെങ്കില് വെള്ളരി വേവിക്കാം മഞ്ഞൾപൊടിയും മുളക് പൊടി പൊടിയോ ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കില് പച്ചമുളക് മഞ്ഞ മുളക് പൊടിടണ്ട പച്ചുളകും ഇട്ടിട്ട് വേവിക്കും വേ വേവിച്ചിട്ട് അത് വെന്ത് കഴിഞ്ഞതിന് ശേ ശേഷം തേങ്ങയും ജീരകവും കൂടി അരച്ച് അതിൽ ചേർത്തിട്ട് ആ കടുക് കടുക് താളിച്ചൊഴിച്ച് ചൂടാക്കി എടുക്കും വേണമെങ്കില് അതിനകത്ത് ആ പിന്നെ മോര് വേ പത്തി തൈരൊന്ന് അടിച്ചിട്ട് അതിനകത്ത് വേണമെങ്കിൽ ചേർക്കാം
ആ ആ
അപ്പോ അത് പുളിശേരിയായി
ആ
അപ്പോ നമ്മള് പൈനപ്പിളെക്കെ ഇല്ലേ അങ്ങനെ പൈനാപ്പിളെക്കെ അങ്ങനെ വേവിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അ രച്ചിട്ട് ചേർത്തിട്ട് താ തൈരൊക്കെ ഒഴിച്ച് എടുക്കുന്നതാ ണ് പൈനാപ്പിൾ പുളിശ്ശേരി ഭയങ്കര ടേസ്റ്റാ
ടെസ്റ്റ് ആല്ലേ ഇനി ഇണ്ടാക്കി നോ ക്കണം ഞാനിതുവരെ ഉണ്ടാക്കിട്ടില്ല അങ്ങനെ
ഭയങ്കര എളുപ്പമാണ് പൈനാപ്പിള് ചെറിയ പീസായിട്ട് എടുക്കുക ആ പൈനാപ്പിള് ചെറിയ പീസ് ആയിട്ട് എടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വേവിക്ക യ്ക്ക രണ്ട് പച്ചമുളക് കൂടി അരിഞ്ഞിടുക തേങ്ങയും ജീരകവും അരച്ചാ മതി അതില് മഞ്ഞപ്പൊടിയും മുളകപൊടിയും ചേർക്കുന്നതു കൊണ്ട് ഇതില് വേണ്ട തേങ്ങയും ജീരകവും അരച്ച് നന്നായിട്ട് അരക്കണം കേട്ടോ അരച്ചിട്ട് ഇതിന് ചേർ ത്ത് മിക്സ് ചെയ്തിട്ട് കടുക് വറത്ത് ഇതിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട്അല്ല ചെറുതായിട്ട് ഒന്ന് തിളപ്പി ട്ട് അതില് ലാസ്റ്റ് ആ കൊറച്ച് തൈര് നല്ല കട്ട തൈര് ഇങ്ങനെ അട ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക കൊറച്ച് പഞ്ചസാരയുംകൂടെ ഇടുവാണെങ്കില്
നല്ല
ഇതിന്റെ ഒരു മധുരം കൂടി ഒക്കെ കിട്ടും ആ അത് പൈനാപ്പിളില് മധുരം കൊറവാണെങ്കി
എന്നായിക്കോട്ടെ പിന്നെ വിളിക്കാ ട്ടോ
ആ ശരി എന്നാലേ എന്നാ പൈനാപ്പിൾ പുളിശ്ശരി ഉണ്ടാക്കൂ